ഹലോ?
ഉം പറയ്
എന്തൊക്കെ വർത്താനം.
ഉം അല്ല തിരക്കില്ലൊന്നുമല്ല
ആഹ്. പിന്നെയേ ഞാൻ വിളിച്ചതെ ഒരു ഗ്യാസ് കുറ്റി തരാണ്ടാവോ?
ആഹ് അതാപ്പൊ ഇല്ലാത്ത
ആഹ് എന്താറിയോ ഗ്യാസ് കഴിഞ്ഞിട്ടേ ഞാൻ ഇപ്പോ ബുദ്ധിമുട്ടിരി ക്കാണ്.
ഉം അയലൊക്കതോന്നില്ലേ?
ഇല്ലേ ആരും തെരണില്ല കുറ്റിണ്ട് തെരണൂല. അത് ഞങ്ങൾ ഞക്ക് എപ്പളാ കിട്ട പോ ഓ കണ്ടേ ആരും തെരണില്ല.
ഉം.
നറച്ചച്ച കുറ്റികളൊക്കെ റ്റി ഇരിക്കണണ്ട്. പക്ഷെ ഒക്കെതാണ് ഞൻ നിറച്ചിക്കണ തരാൻ പറ്റൂല അഞ്ചത് എപ്പളാ ഖജ്ജ ആവോ പറഞ്ഞണ്ടേ വിളിച്ചണ പോലൊക്കപതാ പറയണ്.
അയിന് ഗ്യാസിന്റെ ക്ഷാമൊക്ക ഇപ്പൊ കൊറ കഴിഞ്ഞല്ലല്ലേ.
പക്ഷെ ഇപ്പ ഇടക്ക് ഞങ്ങളെ ഈ പേരെ ഒരു പിന്നെ ഉള്ളേരിയാണ എനക്ക് അറിയാലോ വണ്ടി വരൂല്ലന്നുള്ളത്.
ഉം അതല്ലാപ്പം ഇങ്ങളെ ഗ്യാസ് വന്ന ആ റോട്ട് മെയിൻ റോട്ടിലാ നിർത്തിടാ
ആഹ് മെയിൻ റോഡ് നിർത്തിട്ട്ക്കാണ്ടെ ഈ കുറ്റി ഏറ്റി ആ ഏറ്റിക്കൊണ്ടര്ല്ലാണ് അത് ഓല് കൊട്ന്നരും.
ഉം
അപ്പൊ ഓൽക്ക് മടിയാണ്ന്ന് വിൾച്ചുമ്പോ പിന്നെ ഓല് പറിം ഇപ്പ ഞാൻ കുറ്റി കഴിഞ്ഞിട്ട് അഞ്ചാറ് വട്ടം വുൾച്ചു
ഉം
അപ്പ ഒര് പറയാ നാളെ കൊട്ന്നരാ മറ്റന്നാളെ കൊട്ന്നെരാ രണ്ടീസം കജ്ജട്ടെ അല്ലെങ്കി ഇഞ് ഇങ്ങൾ പിന്നെ വുൾച്ചിന്നൊക്കെ പറയാണ്
ഉം ഉം
ഞാ ഇപ്പൊ ബുക്ക് ചെയ്തിട്ട് കൊറീസായി അതുകൊണ്ടയിക്കാരം, ഇപ്പൊ, അതന്നെയാണ്, ഈ അടുത്ത, പെരക്കാരും, തന്നെ ഇനിയിപ്പോ കുറ്റി ഉണ്ടെങ്കില് കൊണ്ട്രാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാലും ഒരു കുറ്റി കിട്ടാണെങ്കിലേ.. ഇപ്പ, എല്ലാതും, അടുപ്പത്ത്ണ്ടാക്കീട്ട്, വാണ്ടേ? ഇപ്പോ മായയാണെങ്കിൽ തീച്ചും കത്തിപ്പു ടിച്ചൂല വറകൊക്കെ നനഞ്ഞാണ്ടാണ്
ഉം വർഗ്‌പെരല്ലൻക്ക്?
വറകുണ്ട്, വറഗുപെരെണ്ട്, പഷേ, ഈ, മയായിട്ട്, ചോർന്നിട്ട്, വെള്ള, വറകൊക്കെ, നനഞ്ഞുക്കണ്.
ഉം.
ഒക്കെ, ചോർന്ന്, ആകെ, നനഞ്ഞ്, കുളിച്ചണ്ട്, കടക്കാണ്, വറകൊക്കെ.
ഉം ഗ്യാസും ഇല്ല വറകും ഇല്ല നല് നല്ല ഗതിയേഡാ ലെ കരണ്ടടുപ്പുണ്ടോ, ഉ ഉ, കരണ്ടടുപ്പുണ്ടായാലും, കാര്യയന്, വിശ്വസിക്കാൻ പറ്റ ല
കരണ്ടല്ലെങ്കി പറ്റൂലല്ലോ എന്താ നമ്മള ഉപയോഗിച്ചാൻ പറ്റ
ഉം ഏറ്റവും നല്ലത് ഇപ്പൊ ഗ്യാസ് തന്നെയ ഇപ്പൊ മറ്റേ സാധാഅടുപ്പാണെങ്കിലും ആരേലും വന്നാ ചായ ഉണ്ടാക്കണമെങ്കില്ലേ ല്ലെ വറകൊക്കെ അവിടന്ന് ഇവിടന്ന് തപ്പി എടു ത്ത് കത്തിച്ചുമ്പോൾ തന്നെ വിരുന്ന് വന്നോൽക്ക് പോകാനാവും. പിന്നെ കറന്റു അടുപ്പും തന്നെ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല കറണ്ടില്ലായ്‌നാലും
പിന്നെ കറന്റ് വിശ്വസിക്കാൻ പറ്റൂല പിന്നെ ഗ്യാസ് ഇതാണ് കജുമ്പോളാണെങ്കി ആകെ
ഉം
ഈന്റെ മകളൊക്കെ മത സ്കൂൾക്ക് എട്ടര എട്ടെ മുക്കാൽ ആവുമ്പോത്തിനു പോണേ അപ്പത്തിന് അരിയാണെങ്കി വേവില്ല കുറുവരിയാണ്. ആ ചോറ് റേഷൻപ്പീടിതരി കഴിഞ്ഞി അപ്പ ആകെ ബുദ്ധിമുട്ടിക്കാണ് അതൊണ്ടപ്പോഞാൻ കുറ്റിണ്ടെങ്കില് തൽക്കാലം ചോറ് തളപ്പിചൂറ്റി കൊടുത്ത് ക്കാനൊക്കെ നല്ലതേനു
ഉം ഇവിടെയിന് കുട്ടി പറഞ്ഞാല് ഞങ്ങളിപ്പോ ഉപയോഗിക്ക ക്കണ കുട്ട്യാണ് ഇപ്പൊ നിറച്ചിട്ടുള്ളത് അത് ഇപ്പ ഉപയോഗിച്ചോണ്ടുക്കാണ് മറ്റേ രണ്ടാമത്തെ കുറ്റി കാലിയായി ട്ട് കിടക്കാണ് അ ഇപ്പ ഇനി ബുക്ക് എയ്യണം നാളെ ഞാൻ ബുക്ക് എയ്യ്ണ്ട് ഇപ്പഞ് ബുക്ക്‌ ചെയ്താലും എന്തായാലും ഇപ്പൊ ഒര ഒരാഴ്ച കഴിഞ്ഞ് തരോ ല്ലേ കിട്ടൊള്ളൂ
ഉം നിങ്ങളെ എല്ലാതും ആണോ ഗ്യാസുമേലാണ് ഉണ്ടാക്കല്
ഉം ന്നാ ചോറ് അടുപത്ത് വെക്കും ബാക്കി ഒക്കെ ഗ്യാസ്മെക്കും
ഉം നേരെ എത്ര നിക്കൂ ഇങ്ങളെ ഗ്യാസ്
രണ്ടു രണ്ടര മാസൊക്കെ നിക്കും
ആഹ് രണ്ടര മാസൊക്കെ നിക്കൂല്ലേ ബടെ പ ഇന്ന് പ്പ ഞങ്ങൾ അട്പ്പത്തെന്നെ കാര്യായ്ട്ട് ഇണ്ടാക്കലൊക്കെ പിന്നെ ഇന്നാലും ഗ്യാസൊക്കെ വേഗം കജും
ഉം അന്താങ്ങനാവൊ
എന്താ വം പിന്നെ പഴയ ഗ്യാസു ആണ്
ഉം
അങ്ങനെ ഒരു പയേ ഗ്യാസ് ഉപയോഗിച്ചുമ്പോ അങ്ങനെ പ്രശ്നം പറയണേക്കലില്ലേ
ഏ അങ്ങനണ്ടോ എന്നാ ഗ്യാസ് അത് മാറ്റികൂടേ ഗ്യാസ് അടപ്പല്ലേ ഉം
അത് ഇഞ്യാ അത് നോക്കണം പക്ഷെ ഇപ്പൊ
ഉ ഉം
അതാണ് ബടല്ല
ആഹ് അടുത്താരെങ്കിലും തരാണ്ടോ കു
ഞാനേ ആഹ് ഞങ്ങളെ ഇപ്പറത്തെ പെരേ ത്ത താത്താനോടെ ഒന്ന് ചോയിച്ചോക്കട്ടെ ഇനിപ്പോലട്ത്ത് ഉണ്ടോ ആവം ഇണ്ടേതന്നെ ഇപ്പ ഗ്യാസിന് കുറച്ചൊക്കെ ക്ഷാമക്കൊള്ള ടൈം ആയതൊണ്ടേ
ആഹ് തരാൻ മടിയാണേ ചെലോരൊക്കെ മൂന്ന് കുറ്റിയൊക്കണ്ട് ചേലോൽ ക്ക് മൂന്ന് കുറ്റിയൊക്കെ ഉണ്ട് പക്ഷെ ഒക്കെ ചേലോല്ത് ഒക്കെ കാലി കുറ്റിയേക്കാരം ചെലോലറിം ക്കെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരാൻ പേടിയാണ് ഞങ്ങളത് കജ്ജുമ്പോ കിട്ടൂല പറയാണേ
ആഹ് ആഹ്
ആഹ് ഇതിപ്പോ കത്തിച്ണോൽക്കല്ലെ ഇപ്പൊ ഈ അടുപ്പത്ത് കത്തിച്ചണോ ചെല ആർക്കൊക്കെ അടുപ്പ് കത്തിച്ചാൻ തന്നെ അറിയില്ല ഉം ഇപ്പൊ എന്റെ ഒരു അനുജത്തിയുണ്ട് ഓള് ഫുള്ളും ക്കും പിന്നെ ഒരു ഓലക്കൂടി എങ്ങനെ പിച്ചന്ന് പറഞ്ഞ് ഒരു കത്തി കത്തിച്ചതന്നന്ന് പറയുന്നല്ലേ ഫുള്ള് ഗ്യാസ്സ്മെൽ ആണോല്ലോ
മ്മ്
ഗ്യാസുണ്ട് പിന്നെ മറ്റേ കറൻ്റ് അടുപ്പുണ്ട് അങ്ങനെ എല്ലെർക്കൊന്നും ബുദ്ധിമുട്ടില്ല ഇപ്പൊ പെട്ടത് ഇപ്പോയി ഇപ്പോ ഞാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോ പിന്നെ പൈസേൻ്റെത് വേറെ പൈസ ആയിരത്തി ചില്ല്വാനായിക്കണ് ഗ്യാസിന്
ഉം
അത് പറഞ്ഞിട്ട് കാര്യല്ല ഞങ്ങൾക്ക് ഇപ്പൊ വെറക് തന്നെ ഇവടെ വെറക് ഒക്കെ ഇഷ്ടം പോലെ കിട്ടാന്ണ്ട് ഇപ്പം മയയായിട്ട് കത്തിപ്പിടിച്ചാനൊക്കെ ഒരു പണിയാണ് വെറകിന്
മ്മ് മ്മ്
ഇഷ്ടം പോലെ കിട്ടും വിറകൊക്കെ ഇവടെ ഇഷ്ട്ടം ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു ഏരിയ ഒക്കെയാണ് ഇവിടെ മറ്റേ പൂള കൊമ്പുണ്ടല്ലോ പൂള കൊമ്പുണ്ടാകും
മ്മ് അതെല്ലാം കത്തുവോ
അത് അത് ഓലക്കൂടി കത്തണമാതിരി കത്തും
അതല്ലപ്പോ ഓലക്കൂടി കത്തണ പോലെ കത്തിയാല് ഒറ്റടിക്ക് കത് കത്തീട്ടാണ് പോകൂലെ അപ്പൊ പിന്നെ ശരിക്കും കത്താൻ വേണ്ടി വേറെ വെറക് വേണ്ടിയല്ലെ
ആഹ് വേറെ വെറക് വേണം ആഹ് ആഹ് അത് പൂളക്കൊമ്പ് എങ്ങന വെച്ചാലേ നമ്മ നമ്മള് അടുപ്പ് ചോറൊക്കെ തീയുമെയിട്ട് കാണ്ട് ഒരു തെള തെളച്ചാണ്ട് ആ തെള പിന്നെ വെറകുമൊക്കെ തട്ടിയാൽ അതൊക്കെ കെട്ടുപോകും ഏഹ് പിന്നെ രണ്ടാം തെള തെളയ്ക്കണെ വേറെ അമ്മക്ക് ഇണ്ടാക്കണം ആ ഒരു പ്രശ്നോണ്ട്. വേഗം കത്തും പറഞ്ഞിട്ട് കാര്യല്ല വേഗം കത്തണ മാതിരി
പോലെ കത്തി കയിയോ അതോ വന്ന്
അങ്ങനെ അപ്പൊ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇനി ഒരു കുറ്റി ഏവിടുന്നെങ്കിലും ഇപ്പൊ ഇനിയിപ്പോ കുറ്റിയെവിടേലും ഇണ്ട്ന്ന് അറിഞ്ഞാല് ഇപ്പോ ഇനിയെ മാണ്ടില്ല. ഇവിടെ ഈ ഇങ്ങട്ട് വ വജ്ജില്ലാത്തോണ്ടെ നമ്മള മെയിൻ റോട്ടില് എറക്കിയിട്ടിട്ട് റോഡ് സെരിയാക്കിയാല്, വണ്ടികളൊന്നും ഇപ്പൊ ഓടാനായിട്ടില്യേ കൊറച്ചും കൂടി പണി കിടക്കണ് ണ്ട്
ഉം ഉം
മയെയ്തിനാല് ഇപ്പ അതവാടെ സുയ്പ്പായി കെടക്കാണ് മയ പെയ്തിട്ട് പണിക്കാരിറ കി ട്ടാൻല്ല ഇനിപ്പോ അവ്ടെ എ ഏ പണി കൊർച്ചൊക്കെ കഴിഞ്ഞ്ണ് ഇ കൊർച്ച് പണിങ്കൂടിണ്ട് വാർക്കാനിണ്ട് അയ്നിപ്പോ പണിക്കാരിം കി ട്ടിണില്ല പോരാത്തേന് പണിക്കാരും മയാണർഞ്ഞാണ്ടെ ഇന്നാ അയ്മാത്രം മയ ഇല്ലായിനും ഓല്ക്ക് പണി
ഉം ആ പണിക്കാരെ വിൾച്ചുമ്പോല് മയാണ് എന്നൊക്കെ ഓരോ എക്സ്ക്യൂസ് പറയും ഞാനെയ് ഞങ്ങളെ അയ്ലോക്കത്ത് അ ത്താന്റെട്ത്തിണ്ട് ഒരു മൂന്ന്‌ നാലും കുറ്റിയൊക്കെ ഇണ്ട് ഓല പെരേല് അപ്പൊ എന്താണ് അയ്ന്റെ അവസ് ചോദിച്ചോട്ടെ ചെൽപ്പോം ഒരു കുറ്റി മാ ത്രേ വേറെ നറച്ചിട്ടിണ്ടാവു ബാക്കി മൂന്നും കാലിയായി കടക്കിണെ കാണാ ചെലപ്പൊക്കെ നർച്ചതുണ്ടാവും അപ്പൊ എന്താന്നില്ലത് ഞാനൊന്നെയ് വിളിച്ച് ചോയ്ച്ചി ട്ട് എന്താ പറയണ്ട് ട്ടോ ഇജ് വേറിം നോക്കിക്കോ ഇത് ഇതിന് ഡിപൻഡെയ്യണ്ട കാരണം ഓല് നെറച്ചിട്ടില്ലാന്നിണ്ടെങ്കി അത് കിട്ടൊന്നുല്ല വേറെ ആരെ തേലൊക്കെ കിട്ടോന്നും കൂടെ ചോയെച്ചോ
ഉം ഉം ഞാനിവിടെ എളാപ്പാന്റെ മര്യോളോടൊന്ന് ചോയിച്ചോക്കി ക്കി അപ് പ്പോള് പറയാ പിന്നെ ഗ്യാസ് ആര് വന്നീ ഗ്യാസാരോളിതെ മാരി കുറ്റി കൈഞ്ഞിട്ട് കൊറേ ആൾക്കാർക്ക്‌ വിളിച്ചോക്കീക്ക്ണ് രണ്ട് കുറ്റിം കയിഞ്ഞിട്ട് പ്പോ പിന്നെന്നിട്ട് ഗ്യാസ് വര് ഗ്യാസ് പിന്നെ രണ്ടാ അപ്പൊ ഗ്യാസാരോടർഞ്ഞോലോ ഇ ങ്ങളിഞ്ഞ് കുറ്റ്യന്ന്ട്ടില്ലെങ്കില് പിന്നെ ഞങ്ങള് ഇവിടുന്ന് മാറും ഇങ്ങളെ ഗ്യാസ് പ ഊല അർഞ്ഞോലൊ ഇഞ്ഞ് വെറും കര്ൻ്റട്പിമ്മെ കത്തിച്ചും പർഞ്ഞു അപ്പൊ ഓരർഞ് ഇങ്ങളങ്ങനൊന്നും കാട്ടല്ലീ ഞങ്ങള് ര്വോലോ കൊർച്ച് സമയം പുട്ച്ചും ന്നൊള്ളൂ കുറ്റി കിട്ടാല്ലാത്തോണ്ടാണ് പർഞ്ഞു അറിഞ്ഞു അത് ഇപ്പളല്ല കുറച്ച് മുമ്പ് അപ്പൊ ഓള് പറയാ ഞാൻ ഇന്നിട്ട് ഓൾക്ക് വിളിച്ചോക്കി അപ്പോള് പറയാ ഞാൻ തെരൂലടി പിന്നെച്ച പേടിയാണ് കുറ്റികഴിഞ്ഞാല് ഞാൻച്ച അനുഭവണ്ട് ഞാൻ ആകെ ഗതി കെടും ക്ക് ഇപ്പൊ വറകില്ല ഒക്കെ കാര്യായിട്ട് ഗ്യാസ്സു
മഴ ആയിട്ടാണ് അതൊന്നാമത്. മഴല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോ വെറക് തോനാ ഇല്ലെങ്കിലും അവിടുന്നുവിടുന്നും കൊ കൊണ്ടരാം വല്ല മട്ടലോ എന്തെങ്കിലുമൊക്കെ കൊണ്ടോരാ
ന്നട്ട്കത്തിച്ചാ നോക്കാ ഇതിപ്പോ ഇങ്ങനെ ആവോണ്ട് പിന്നെ മയ ആവൊണ്ട് കതിയട് ആണ് ഈ സ്കൂൾണ്ടാവോണ്ട് സ്കൂള് തൊറക്കലും ചോറ് പിന്നെ വല്യ കുട്ടി ഒമ്പീലല്ലേ അവക്ക് ചോറ് കിട്ടൂല ച കിട്ടിനന്ന് ഓള് വേടിച്ച ട്ടൂല്ലാ
ഉം
ഏ പിന്നെ ഒരു കൂട്ടാനണ്ടാക്കാണെങ്കിൽ ഒരു ചമ്മന്തീം ഒന്നും കൊണ്ടോകൂല്ല. ഒക്കെ ഈ കേങ്ങ് പൊരിച്ചതും മുട്ട പൊരിച്ചതായിട്ടും മുട്ട പൊരിച്ചത് നമുക്ക് അടുപ്പത്ത് വേഗം ണ്ടാക്കാം. മുട്ട പൊരിച്ചതൊന്നും പറ്റൂല പലേ കൂട്ടാനും ണ്ടാക്ക്ണതല്ലേ.
ഉം
ഒരു മറ്റേ ചോറടുപ്പത്തെ ചാല് ചമ്മന്തിക്കെ കൊണ്ടോന്ന് ച്ചാല് അമ്മ അതൊക്കെ ആക്കാൻ എളുപ്പണ്ട് ഗ്യാസിന്റെ ആവശ്യംല്ലല്ലോ അഒന്നും ഇപ്പത്തെ കുട്ട്യാക്ക് പറ്റൂല്ലേ ഞമ്മള് കൊണ്ട ഞമ്മളൊക്കെ പോയിനന്ന് പറഞ്ഞല് നമ്മള് എന്ത് കൂട്ടാനും കൊണ്ടോയിനു ഇപ്പത്തെ കുട്ട്യാള് അയിനൊന്നും കിട്ടൂല്ലേ പിന്നെ കുട്ട്യാളൊക്കെ എന്താ ചെയ്യ് ണെ
കളിച്ചാ
ആ ങ്ങക്ക് പിന്നെ ഈ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവൂല്ലല്ലേ രണ്ട് കുറ്റിയൊക്കെ അങ്ങനെ ഇണ്ടാവോണ്ട് ഉം പിന്നെ പ്പോ വണ്ടി വരുന്ന സ്ഥലം ആവൊണ്ട് കുറ്റി അങ്ങോട്ട് കൊടുന്നെരൂല്ലേ ഉം ഇവിടെപ്പം ഞങ്ങളെ വണ്ടിണ്ട് വണ്ടി വരാത്തോണ്ടാണ് ഓൽക്ക് ഏറെ മടി ഞാൻ വിളിച്ചായിട്ടല്ല ഞാൻ ഓല്ക്ക് രണ്ടട്ടം മൂന്നട്ടം നാലട്ടം ഒക്കെ ഞാൻ ഓൽ
അങ്ങനല്ലേ വണ്ടി വരാൻന്നല്ലേ സ്കൂട്ടി ഒക്കെ ഇങ്ങല്ല പോവൂല്ലേ പ്പ സ്‌കൂട്ടിമേ കൊടുന്നാ മതിയല്ലോ
സ്കൂട്ടിമ പോയാ പിന്നെ ഗ്യാസായര ലോറിലല്ലെ വെരിയാ പിന്നെ ഓരോരു പണി അറുമ്പോൾ ഓല് ഇങ്ങോട്ടെത്തിച്ചുമ്പോളാണല്ലോ ഓലക്ക് ശരിക്കും വെച്ചരണല്ലേ നമ്മക്ക് അങ്ങനെ ഇതുണ്ടല്ലോ അതൊന്നും ചെയ്യണില്ല ചെന്നിട്ടില്ലെങ്കിലുണ്ട് മുറ്റത്തെക്കെ കൊണ്ടുവന്നരാങ്കി തന്നെ വലൃയ കാര്യണ് ഇല്ല എന്നാ എവിടെലും കുറ്റി ആര് അന്വേഷിച്ചുട്ടുണ്ടെങ്കിൽ പറയണ
ആഹ് ഞാനാ താത്തക്കൊന്ന് വിളിച്ചു നോക്കട്ടെ കൊ എനിക്ക് വിളിച്ചിണ്ട് എന്തെന്നുണ്ടെങ്കി വിളിച്ചിണ്ട്ട്ടോ ഇല്ലെങ്കിൽ വിളിച്ചൂല ഉം ആ